ഹലോ
ആഹ് ഒന്നുല്ല ഇവടെ ഫ്രീയായിട്ട് ഇരിക്കായിരുന്നു
ആണോ ആഎടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു ഡൗട്ടാണേ നിങ്ങളവിടൊക്കെ സ്ത്രീധനം കൊടുത്തിട്ടൊക്കെയാണോടാ ക കെട്ടിക്കുന്നേ
സ്ത്രീധനം ഇപ്പം അങ്ങനെ സ്ത്രീധനൊന്നുല്ല കൊറച്ച് മുമ്പോ ക്കണ്ടായിരുന്നു സ്ത്രീധനൊക്കെ പറയലും വാങ്ങലും ക്കേണ്ടായിരുന്നു ഇപ്പ അങ്ങനൊന്നുല്ലട്ടോ ആ ഇപ്പ അങ്ങനെ ആരും പറയ്നൊന്നും വാങ്നൊന്നും ഇല്ലല്ലോ
പ്രശ്നം നടന്നായിരുന്നു ഇവടെ ഒരു ചേച്ചിടെ ക്കണം വീടിന്റെ അടുത്തൊക്കെയാണ് പ്പം ആള് കുറച്ചധികം ആ പൈസ ഒക്കെ കൊടുത്ത കെട്ടിച്ചത് സ്ത്രീധനം വേറെ ആ പിന്ന സ്വർണം അങ്ങന കൊറച്ച് അന് അതികൊ ഇട്ടു കൊടുത്താര്ന്നു അത് ചെക്കന്റെ വീട്ടാര്ന്ന് അറിമ്പം തുരുവ ദൂരത്തുള്ളെയാണ് അവിടെന്ന് ഒരുപാട് സ സ്ത്രീനം കൊട് ത്ത് കെട്ടിക്ക്ന്നവരാ പെണ്ണിന്റെ വീട്ടാര് ആഹ് ചെക്കനവ്ട്ന്ന് ആയെ തോണ്ട് ഒരുപാട് വേടിക്കുവല്ലോ അങ്ങനെ അപ്പം പെണ്ണി വെടെയുള്ളെയാ അപ്പം ഞങ്ങടെ വീട്ട് കൊർച് അടുത്തായ്ട്ട കെടന്ന അപ്പം ന്ന് സ്ത്രീധനോക്ക കൊട്ത്ത് കെട്ടിച്ചതാര്ന്നു പക്ഷെ ഭയ്ങ്കര വല്ല്യ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയി പെണ്ണിപ്പം ഹൊ ഓസ്പിറ്റല്ലാള്ളത് ത് അങ്ങനെ സുസൈഡെയ്യാൻ നോക്കി കാര്ണം ന്ന് വെച്ചയ്നാ വീട്ട് ആര് ഭയ്ങ്കര ഉപദ്രവാന്നൊക്കെ പർഞ്ഞ്ട്ട് സ്ത്രീധനത്തിന്റെ പേര്ൽ കൊറഞ്ഞ് പോയിന്നൊ ക്ക പർഞ്ഞ്ട്ട് ഭയ്ങ്കര പ്രശ്
ഈ ന്യൂസിലൊക്ക പ കാണല്ണ്ടല്ലോ ന്യൂസിലും പത്രങ്ങൾലൊക്കെ ഓരോ കേസ്കള് വെര്ല്ണ്ടല്ലോ അ ഹ്
പെട്ടന്ന് കണ്ടപ്പൊര് വെഷമം കാർണ ഇതെന്താ ഇങ്ങനെ അതുകൊണ്ടാ ഞാൻ ചോയ്ച്ച് നിങ്ങടെ അവിടെക്ക് ഇങ്ങനെ ഉണ്
ഇല്ല ഇവ്ടൊന്നു അങ്ങനെ ഇപ്പ ല്ല ല്ല പ്പ പറ്റേ ല്ല പ്പൊ ആണ്ങ്ങക്കായ്ണ് ബുദ്ധിമുട്ട് ഓൽക്കാണല്ലോ പ്പൊ കൂടുതല് കാശ് വേണ്ട അവസ് ത്തായ്ണ് കല്യാണം കഴിക്കാൻ സ്വർണൊക്കാ അവനാൻ ഇഷ്ടണ്ടെങ്കിൽ കൊടുത്താൽ മതി തീരെ ഇല്ലെങ്കിലും കൊയപ്പല്ല സ്വർണ്ണത്തിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ആണ്ങ്ങക്കാണ് പ്പൊ എല്ലാ സംഭവോം ചെയ്യണ്ടത് കൊർച് മുമ്പൊക്കെ എല്ലാം പെൺങ്കുട്ട്യള കെട്ടിക്കുമ്പളെയ്നി ബുദ്ധിമു ട്ട് എല്ലാർക്കും വീട്കള്ലൊക്കെ ആഹ് ഇപ്പ അങ്ങനെ ഇപ്പൊ വെടൊന്നു പെണ്ണെന്നെ കിട്ടാനി ആണ്ങ്ങക്ക് മ്മ് പിന്നെയാ അഹ് ആ ആ ചെല സ്ഥലങ്ങൾലൊക്കെ ണ്ടാവും. ഓരോ ഏര്യേല് അങ്ങനോരോ താണല്ലോ ഞങ്ങള ഭാഗത്തൊക്കെ പ്പൊ ആഹ് ആ ഞങ്ങള വ്ട പ്പൊ ങ്ങനേണ് തീരേ ക് ഒരു ഡിമാന്റ് ഇല്ലെങ്കിലെ ആണുങ്ങക്കു പെണ്ണ്.
അതെ അതെ അതെ കാരണം, എന്റെ വീട്ടിലുൾപ്പെടെ ഞാനും സത്യം പറഞ്ഞാ- ഇ. സ്ത്രീധനം കൊടുത്തു കെട്ടിയൊരാളാണ്. എന്താണു വെച്ചു കഴിഞ്ഞാ, ഇപ്പോഴത്ത ഒരു ചിന്തയും ഞാൻ പണ്ടു മുതൽ ഞാൻ അഞ്ചാറ് വർഷ കല്യാണം കഴിഞ്ഞ് പക്ഷേ. അന്നത്തെ ചിന്തയും ഇന്നത്തെ ചിന്തയും. നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇന്നത്തെ ഈ ഒരു ഇതിലാണ്ണുന്നുണ്ടെങ്കിൽ. ഒരി വേറെയൊന്നും അല്ല ഞങ്ങള് സ്നേഹിച്ചു കെട്ടിയതാ. അപ്പം അവരുടെ വീട്ടുക്കാര്ടെടുത്ത് പറഞ്ഞു നോക്കി. വീട്ടുകാർ സ്ത്രീധനം തന്നെ വേണം എന്നുള്ള രീതിയിൽ അന്നൊന്നും എനിക്ക് ഇത്രയും അറിവില്ലായിരുന്നു. ഇങ്ങനെയാണ് അല്ല ഇന്നതാണ് ഇങ്ങനെ ഇതു കൊണ്ട് പ്രശ്നങ്ങള് വരും. ഇവര് എന്തുകൊണ്ടാ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം ഹസ്ബൻഡിന് പിന്ന. അത്രയും വീട്ടിൽ പറഞ്ഞ് നിൽക്കാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ന്നില്ല, പെട്ടെന്ന് നമ്മള് നോക്കുന്നതെന്താ സ്നേഹിച്ച് അങ്ങനെയെരിത്. അ അതെ അതെ അതെ അ പക്ഷേ ഇപ്പ ഞങ്ങളുടെ ഇവിടെ വീടിനടുത്ത് ആ പെണ്ണ്. മരിച്ചില്ലെന്നെയുള്ളു വയങ്കര പ്രശ്നമായട്ടോ, സീരിയസായി വയ പ്രശ്നോയി, ഇപ്പ ഹോസ്പിറ്റലിൽ ആണ് കാരണം പെണ്ണിന്റെ വീട്ടുകാര് നിരന്തരം ഉപദ്ര ഉപദ്രവിക്കുന്നു കാരണം. ഇതിന്റെ പേരിൽ സ്ത്രീധനത്തിന്റെ പേരിൽ പക്ഷേ നല്ല രീതിയിൽ കൊടുത്താണ് കെട്ടിച്ചത്. പക്ഷേ അതു കുറവാന്ന് എനിക്ക്. ഇപ്പ ഒരു ന്യൂസിലും കണ്ട്.
ഞമ്മള് ഞാൻ അ അങ്ങനെ കൊറെ ന്യൂസില് മ്മള് കേൾക്കലുണ്ട്. ണ്ടോരോ കേസ്. സ്കള് ഇത്രെ കൊടുത്തിട്ടും കൊടുത്തിട്ടും പറഞ്ഞിന്ന് പറഞ്ഞാല്.
അതെ കുറഞ്ഞ് പോയി, അവർക്ക് എന്താന്ന് എനിക്ക് മനസിലാവുന്നില്ല ഇതൊക്കെ മനുഷ്യന്മാരാണോ? കാരണം ഒരു പെണ്ണിനെ കിട്ടുക
ആ അതെന്നെ ഇപ്പത്ത ഇപ്പ ന്നാല് ഒന്നും വേണ്ട ഒരു നല്ലൊരു പെൺകുട്ടിന കിട്ടിയാൽ മതി ന്നള്ളൊര്.
ഉറപ്പായിട്ടും കാരണം, തലമുറ അത്രയ്ക്ക് മീൻസ് തലമുറയെന്നല്ല. ഇന്നത്തെ ജനറേഷൻ തന്നെ മൊത്തത്തിൽ അങ്ങിതായി എല്ലാം. മുൻകൂട്ടി എല്ലാം അങ്ങിതായി കഴിഞ്ഞ് അപ്പൊ പിന്നെ ഈയൊരു കാര്യത്തില് മാത്രം ഒരു ഇത് വരുന്നില്ല. ആണേ ചെയ്യ് പണ്ടത്ത ആ ഒരു ഇതിൽ തന്നെ നിൽകുവാ അ ചിന്താഗതി തന്നെ ആണ് ബാക്കി എല്ലാം ചേഞ്ച്‌ ആയി ബാക്കി എല്ലാം ചേഞ്ച്‌ ആയി അല്ലെ പക്ഷെ ഈ ഒരു കാര്യം മാത്രം ഇന്നും എങ്ങനെ നില നിൽക്കുന്നുണ്ട്
ഇവിടെ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞ പോലെ പറയാം മുൻപ് ഒക്കെ ഇത്ര തന്നെ വേണം എന്ന് ചോദിച്ച് വാങ്ങിരുന്നു എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞമ്മള് കേട്ടിട്ട് ഉണ്ട് ഇത്ര വേണം അൻപതു അൻപതു എന്ന് ലക്ഷം അൻപതു ലക്ഷം എന്ന തുക വേണം അങ്ങനെ ഒക്കെ പറയിനി ഉണ്ടായിരുന്നു ഇടേലഞ്ഞെ ഞമ്മള് ഇപ്പ അങ്ങനെ ഒന്നുമില്ല ഒന്നുല്ല അഞ്ചു പവൻ ഇച്ചേകി അഞ്ചു പവൻ പത്തു എങ്കിൽ പത്തു
പക്ഷെ ഇല്ലെടാ അ ഇന്നത്തെ കാലത്ത് ഈ സ്വർണ തിന്നു വില നിനക്ക് അറിയാമല്ലോ ഒരു ലക്ഷത്തിനു പുറത്ത് ആയി പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പഴും സ്വർണം മീൻസ് സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കുന്ന ഒരുപാട് പേര് റെഡിയാ കാരണം കോടി വരെ കൊടുത്തു ഒരു കോടി വരെ കൊടുത്ത് കെട്ടിക്കാൻ റെഡിയാ പക്ഷേ അങ്ങനെ പെണ്ണുങ്ങൾ ആ പെൺകുട്ടികളുടെ അച്ഛമാര ഒക്കെ ജോലി എന്തുവാ എന്ന അറിയോ കടലിൽ പോകുന്നവര പക്ഷെ എല്ലാവരും കടലിൽ പോകുന്നവരട്ത്ത് ഒരുപാട് പൈസ ഒണ്ട്- ഒണ്ട് തന്നെ പക്ഷെ അത്രേം കഷ്- കഷ്ടപ്പെട്ടിട്ട കാരണം എന്റെ അച്ഛനൊരു മത്സ്യ തൊഴിലാളിയ എനിക്ക് നന്നായിട്ട് അറിയാം- പക്ഷെ ആ അവര് ഒ അത്രേം മുദ്ധിമുട്ടിട്ട് ആയിരിക്കും ആ ഒരു ജോലി ചെയ്യാ അത്രേം കഷ്ട്ട പെട്ട് ആ പെണ്മക്കളെ പഠിച്ച് വളത്തീട്ട്- ഇവരുടെ ഇത്രേം ഉണ്ടാ- ഈ സ സമ്പത്തും കാര്യങ്ങളെല്ലാം വേറൊരാൾക്കു കൊടുക്ക്അ- അത് പെണ്ണിനെ മോളെ നോക്കാൻ വേണ്ടി - എന്നിട്ട് ഭർത്താവിനും വീട്ടുകാർക്കും കൊടു- ക അത് വല്ലാത്ത ഒരു വൃത്തികെട്ട ഏർപ്പാട സത്യം പറഞ്ഞു കഴിഞ്ഞ ഇതൊക്കെ നിർത്തലകെണ്ട സമയം കഴിഞ്ഞു വേടി- ഇതോടൊപ്പം കൊടുക്കുന്നത്- തും ഭയകര കുറ്റകരം അല്ലെ? പക്ഷെ അതൊക്കെ ആലോചിക്കുമ്പം പോലീസ് തന്നിപ്പം- ഫീസ് ഇട്‌കൂലാ ഒറപ്പായിട്ടും ഫീസ് ഇട്ട് കാണം സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതല്ലേ അത് കുറച്ച് വിഷയൊക്കെ തൂക്ക് കയർ ഇട്ടതായിരുന്നു കാരണം- പെണ്ണിൻ്റെ വീട്ടിൽ എപ്പഴും ഒച്ചയും ബഹളൊക്കെ കേക്കും എന്നാൽ നാട്ടുകാർ പോയി ചോദിക്കുമ്പം അവർ തമ്മിൽ പ്രശ്നങ്ങള ആ വീട്ടുകാർ- കുറച്ച് പെശകാണ് കൂടുതലും അമ്മ അമ്മയും അമ്മായിയമ്മയെക്കാളും അപ്പായിയപ്പനാണ് കുറച്ച് കൂടുതൽ ആണുങ്ങൾക്കാണ് ഇപ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ഇത്
ആ ആ ആ വയസ്സായവർക്കുണ്ടാവും ആ പണ്ടത്തെ ആ സ്വഭാവം വച്ചിട്ടേ അവർ ഉം ഉം ഉം
പെൺകുട്ടികളും അല്ലേ അന്നത്തേതും ഇന്നത്തേതും തമ്മിൽ ഒരുപാട് ചി
ഓ ആ ഇ പറ്റൂല്ല പണ്ട് കുറച്ച് മു ആ ആ കുറച്ച് മുമ്പൊക്കെ പെൺകുട്ടികൾ പിന്നെയും അ ഓ കുറച്ചൊക്കെ പൊരുത്തപ്പെട്ട് നിക്കും എങ്ങനൊക്കെ കുറച്ചൊക്കെ സഹിച്ചും ഇപ്പ ത്തെ പെൺകുട്ടികളെ അയിനൊന്നും കിട്ടൂല ല്ലോ
അതെ അന്നത്തെ പെൺകു ട്ടികളെന്ന് പറയുമ്പോ മിണ്ടാതെ വീടിൽ വീ ടിനെയും വാതിലും നോക്കിയിരുന്ന് ഇപ്പഴത്തെന്ന് പറയുമ്പോ എല്ലാം ഒരുപാട് മാറിയല്ലോടാ എല്ലാം
ആ ആ അതെ ഞാൻ ഞങ്ങൾ ഞങ്ങൾത്തന്നെ പറഞ്ഞ് അത്ഭുതപ്പെടലുണ്ട് കുറച്ച് മുമ്പ് കാലം വരെ ഓരോ വീ ട്ടിലൊക്കയെ പെൺകുട്ടിളേ പെൺകുട്ടികളുണ്ടായാല് കെട്ടിക്കാനാവുമ്പോ ഭയങ്കര ബേ ജാർ ആ സ്ഥാനത്ത് ഇപ്പോ ആൺമക്കളുള്ള ഉമ്മമാർ രക്ഷിതാക്കൾക്കായിട്ടുണ്ട് അത്
അതെ പക്ഷെ ആ ആ വീട്ടുകാരന്നെയാണ് സ്ത്രീധനം വേടിക്കാനും നിക്കുന്നെ ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ എല്ലാരും അങ്ങനെയല്ല എല്ലാരും അങ്ങനെയല്ല ഉം പക്ഷെ ഇവിടെ
പ്രശ്നല്ല ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാത്ത കൊയ
അതെ അതെ ആ അതൊക്കെ മാറാണോടാ കാരണം പെണ്ണ് മതീന്ന് ആവണം കാരണം ഇപ്പൊ നമ്മള് കേട്ടതുപോലെ അതെ അതെ അതെ അതെ അതെ അതെ അതെ ഒന്നാലോചിച്ച് നോക്കിയേടാ പൈസയും കൊടുത്തിട്ട് ആ പെണ്ണിൻ്റെ ജീവിതം മൊ ട്ടത്തിൽ തം പോകുമ്പോ ഒള്ള അവസ്ഥയൊന്ന് ആലോയ് അവരെ വീ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് എന്ത് മാത്രം വേദനയുണ്ടാവും കാരണം പൈസയും പോയി തോർ സ്വർണ്നോം ഇട്ട് കൊടുത്തൊരു നല്ല ജീവിതം കിട്ടട്ടെന്ന് കരുതി ട്ടായിരിക്കാം അവരത്രയും ഒള്ളതും ഇല്ലാത്തെയെല്ലാം ഒണ്ടാക്കി കൊടുത്തയക്കുന്നത് പക്ഷെ ആ ജീവിതം പോവുമ്പോള്ള അവസ് ത്തയൊന്ന് ആലോചിചോ കേ ജീവിതം മൊത്തത്തിൽ പോയി രു കുടുംബത്തെ തകർക്കുന്നതാണ് പക്ഷെ എന്ത് കിട്ട്ന്ന് ഭർത്താവും കൂടെ നിന്ന് ട്ട് അങ്ങനത്തെ ഒരു ചെറിയ രീതില് പ്രശ്നം കാര്യങ്ങളൊക്കെ ആക്കിയെന്ന പറഞ്ഞേ ഭർത്താവ് എടക്കിടക്ക് പറഞ്ഞ് വേദനി ഭർത്താവ് എല്ലാ രീതിൽ പറയത്തില്ല പക്ഷെ കൂടെ നിന്ന് വേദനിപ്പിക്കും അതെ അതെ അതെ അതെ ആ ബാക്കി ഒള്ളവർ പറഞ്ഞു പറയുന്നുണ്ടെങ്കില് കൊഴപ്പല്ല ഭർത്താവ് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഭാര്യനെ അല്ലേ
പറഞ്ഞ പിന്നെ നമ്മക്ക് പെണ്ണ്ങ്ങൾക്ക് അത് ഒരു ധൈര്യം ആണല്ലോ ആ ആര് ന്ത്‌ പറഞ്ഞാലും ഓര് നമ്മടെ കൂടെ ഉണ്ടെങ്കി
അത് വിഷയവില്ല ഭർത്താവ് കൂടെ ഒണ്ടെങ്കി പിന്നെ ഈ ലോകത്ത് ആര് ന്ത്‌ പറഞ്ഞാലും ഒരു കുന്തവും ഇല്ല ഒരു പെണ്ണിന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ആടാ സ്ട്രോങ്ങ്‌ ആയിട്ട് നിക്കാൻ പ റ്റും പക്ഷെ ഇതെന്ന് പറയുമ്പോ കൂടെയും ഭ ത്താവും നിന്നൊരു കുറ്റപ്പെടുത്തൽ പെടുത്തിയ കഴിഞ്ഞ തീർന്ന് പെണ്ണ് ജീവിതം ആ അത്അങ്ങനെ നിനക്ക് ആണെങ്കിലും അങ്ങനെ അല്ലേടാ ആ ഒരു ഉറപ്പായിട്ടും എനിക്ക് ആണെങ്കി അങ്ങനെ ആയിരിക്കും കാരണം ആര് നിന്നിലേങ്കിലും ലോകത്ത് ആര് നിന്നിലേങ്കിലും ന്റെ കൂടെ ന്റെ ഹസ്ബൻ ഭർത്താവ് നിക്കണം ന്ന് ഉള്ള ആഗ്രഹംനിക്ക് എനിക്ക് കാരണം ഭർത്താവ് കുറ്റപ്പെടുത്തി തീർന്ന് നമ്മള് ചെലപ്പോ എന്തെക്കെ തീരുമാനം എടുക്കുന്നു നമുക്ക് ക്കന്നെ റിയില്ല അത് കൊണ്ട് ആയിരിക്കാം ആ ചേച്ചി ഇവിടെ തൂക്ക് കയർ ഇടാൻ നോക്കിയത് ഭയങ്കര പ്രശ്നം ആയനെ പിന്നെ നാട്ട്കാര് ഒക്കെ കൂടി ഭയങ്കര ഇതൊക്കെ ആയിരുന്നു അത്കൊണ്ട ഞാൻ ചോദിച്ചേ നിങ്ങടെ അവിടെ ഒക്കെ ഉണ്ടോ കാരണം ഇത് കേട്ടപ്പോ എനിക്ക് അതിശയം ആയി കാരണം ഞങ്ങടെ ഇവിടെ ഒക്കെ ഇതാ ഇപ്പതാ അമ്മ പറഞ്ഞു എന്റെ അമ്മ പറഞ്ഞു ഇവിടെ ഇവിടെ ഈ സ്ഥലത്ത് മാത്രല്ല അങ്ങോട്ടും ഒരുപാട് സ്ത്രീധനം ഒക്കെ കൊടുത്തു കെട്ടിക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അമ്മക്ക് കുറെ കേസുകൾ ഒക്കെ അറിയാം അമ്മേടെ ഫാമിലി തന്നെ കുറേ അമ്മേടെ ആങ്ങള മാരെ കൂട്ടുകാരൻ മാര് അമ്മക്ക് ഒക്കെ നല്ലത് പോലെ അറിയുന്നയ അവരുടെ അവരുടെ ഭാ ഫാമിലി തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ അമ്മ പറയുന്നുണ്ട് പണ്ടത്തെ ആണെകിലും പണ്ടും ഉണ്ട് കേട്ടോ പണ്ടും ചെറിയ രീതിയിൽ സ്ത്രീധനം ഒക്കെ കൊട്
ആ പണ്ട് ആ ഇത്ര ഒന്നും ഇല്ല ആ ഇപ്പൊ നമ്മള് ഇങ്ങനെ ന്യൂസ്‌ലൊക്കെ കേക്കല് നൂർ പവൻ
അതെ അതെ അതെ അതെ എന്ത് എന്തുമാത്രം ഇല്ലേ ജോലി ജോലിചയ്തു കഷ്ടപെട്ട് ഒ ണ്ടാക്കി വച്ചതാ സത്യം പറഞ്ഞ പോട്ടെടാ അവർക്ക് ഒരു വീട് എടുത്തു കൊടുത്ത അത്രേം നല്ലത് അതെന്ന് പറയുമ്പോ അവർക്ക് ജീവിക്കാൻ ഉള്ളത് പക്ഷെ ഇന്ന ഇന്നത്തക്കാലത്ത് ഇങ്ങയെന്നറിയാവോ എന്തുൾപ്പടെ ഞാൻ മലയാളം പടി ടങ്ങിയിതിപ്പം എന്റെയും എനിക്കും എന്റെ ഹസ് ബറത്താവിനും വേണ്ടി മാത്രമായിരിക്കത്തില്ല സ്ത്രീധനോന്ന് പറയുന്നേ അവര് വീട്ടുകാർക്കായിരിക്കും ഈ പൈസ കൊടുക്കുന്നത് മനസ്സ് സിലായോ ചിലപ്പോൾ നമക്കതി കൊന്നും തരത്തില്ല പക്ഷേ വീട്ടുകാർക്ക് ജീവിക്കാൻ അത് വീട്ട്ക്കാർക്കാണ് ആ എമൗണ്ട്അത്രേം കൈ ലോട്ട് പോകുന്നേ എന്തിന് നമ്മള് നമ്മൾ ന്റെ വീട്ടിലുള്ളോരു പ അവര് കഷ്ടപ്പെണ്ടാവണങ്കി ഉണ്ടാക്കിയ പൈസ സ്വർണായിട്ടു കൊടുക്കാം അതുപിന്നെ ബർത്താവിനും ബാര്യക്കും അവകാശപ്പെട്ട അതല്ലല്ലോടാ ഇതന്ന് പറയുമ്പ ഈ ത്രയും പൈസ അ പ പർത്താവിന്റെ വീട്ടുകാർക്ക് കൊടുക്കാന്ന് പറയുന്നേ എന്താണ് സത്യം പറഞ്ഞാൽ ഇതൊക്ക പോലീസാര് അറിഞ്ഞാല് കേസാവും ന്നാന്നുവച്ചഴിഞ്ഞ ഇതൊക്ക നൻ പണ്ടേ നടപ്പിലാക്കിയതാ മീൻസ് നിർത്തലാക്കിയതാ ഈ സ്‌ത്രീധനം കൊടുക്കാനുള്ളത് പക്ഷേ ഇന്നത്ത കാലത്ത് ഇവർ ക്ക്യൂരു ബോധവില്ല മരണങ്ങള് കൂടുന്നിണ്ട് പെൺ ണ്ണിൻ്റെ മരണങ്ങള് കൂടു നിണ്ണാണുങ്ങൾക്കൊരു പ്രശ്‌നോം വരുന്നില്ല പക്ഷേ നല്ലാണുങ്ങളും ഉണ്ട് പക്ഷെ ചെലാണുങ്ങ നിങ്ങളി കൂട നിന്ന് കുറ്റപ്പെടു ഇല്ലേ കാണമ്പഴേ ഞാനതുകൊണ്ട് ചോയിച്ചതാ നിന്നോട് നിൻ അവിടെ അങ്ങനെ ക്കെ ഒണ്ടോ കാരണം ഇവിടൊരുപാട് ഉണ്ട്
ഇവിടയിപ്പം അങ്ങന സ്ത്രീധനത്തിൻ്റെ ഇപ്പ പൊതുവേ രില്ല അങ്ങനെ നമ്മള് പരിസ്സരങ്ങൾക്കൊന്നില്ല ഇപ്പങ്ങനെ കേക്കണില്ല പൊതു ചില പ്രശ്നങ്ങളൊക്ക വരുണ്ട് ഇങ്ങനെ ചെറുത്ണ്ടാവും
ആ ആ അതുപിന്നെ എല്ലാടത്തും അതൊന്നും വിഷെയമില്ലടാ പക്ഷേ ഇതിൻ്റെ പേരിലെന്നു പറയുമ്പോ കുത്തി കുത്തി നോവിക്കാന്ന് പറയുന്നൊരു സംഭവുണ്ട് നമ്മള് പോൽ ഒരാള് അനാവശ്യം പറഞ്ഞഴിഞ്ഞാല് നമുക്ക് എന്തു മാത്രം വേദനിക്കും പക്ഷേ ഇതിൻ്റെ പേരില് സ്വന്തം വിട്ട്ക്കാരല് സ്വന്തം ഭർത്താവിൻ്റെ വീട്ട്കാരൊ പറയുമ്പേ എന്തുമാത്രം വേദനയായിരിക്കും ആ പെണ്ണിന് തിരിച്ചു പറയുന്ന പെണ്ണുങ്ങളൊണ്ട് പക്ഷേ എത്ര പറഞ്ഞാലവൾ ഉള്ളിലാവേദന തട്ടുവല്ലോ കാരണം എന്റൈ വീട്ടുകാര് ഇത്രയും തന്നിട്ടും - കിച്ചുട്ടനെന്നെയീ ഒരുകാര്യംപറഞ്ഞ് കുറ്റപ്പെടുത്തുവാണെന്നുള്ളര്തോന്നല് ആപെണ്ണിനൊണ്ടാവുവല്ലൊ ഉറപ്പയിട്ടും അതന്ന അതക്കാലോയ്ക്കുമ്പം ന്തൊ എട ഞാനേ നിന്ന കൊറ ഇച്ച് കയിഞ്ഞ് വിളിക്കാട്ടൊ
ആ ഓകെ ന ശെരി